ആഹ് പിന്നെന്തൊയ്ക്കെ എന്താ പോ വിളിക്കാ തേ തിങ്ങന നിക്കാണ്.
കൊറേ നമ്പേഴ്സ് ഞമ്മളെ ഫോണ്ക്ക് വെരുമ്പേ ഏതെ
അതെ ആഹ് ശെരിയാണ് ഞാന് അങ്ങനെ താറുണ്ട് ഹ് ഹ്
ആഹ്, അപ്പൊ പിന്നെ ങ്ങളെ നമ്പർ ത പ്പേനാദ്യം. ഹ്
ആഹാഹാഹാ അയ്ശെരി. പിന്നെ അവടെ കൃഷിയൊക്കെണ്ടോ?
ഇവടെ കൃഷി ഒന്നുമില്ല. ഞങ്ങൾ വെറുതെ ക്കാറാണ് ഇഷ്ടം.
ആയ്ശെരി. അല്ലെ ഫ്രീ ടൈം എന്താ വെറ്‌തെ ജോലിക്കൊന്നും പോണില്ലല്ലോ?
ഫ്രീ ടൈം ഒറങ്ങും. അല്ലെങ്കി സിനിമ കാണും. ഇല്ലെങ്കി മൂത്തച്ചിനോടോയി വർത്താനം പറിം. ഇല്ലെങ്കി ഹസ്ബൻഡ് ഞാനായിട്ട് തല്ല് അന്നെ അത്രള്ളൂ.
തെന്നെ, എല്ലാ ഏ ഹസ്ബൻ്റ്നെന്താ പ പണി എന്താ?
ബൻ്റ് മെക്കാനിക്കാ.
ആഹ്, അയ് ശെരി. അപ്പൊ പ്പൊ പൊ ഇപ്പൊ പണീ
ഉം ഇപ്പ പണിക്ക് പോലില്ല ഇപ്പ നിർത്തിണ്. വേറെ പണി നോക്കാണ് അപണി ഒക്കൂലേ?
ആഹ് ആഹ് ശരി ഉം അപ്പ ഇപ്പൊ ഇഞ്ഞ് ഇങ്ങ് ക്ക് കയ്യണന്ന്ണ്ടെങ്കിലൊക്കെ പോവണ്ടേ പണിക്ക് പോവണ്ടേ?
ആഹ് പോവണം.
വരുമാനം ഇണ്ടോ വേറെ എന്തേലും ഉണ്ടോ?
അ് പ്രകണന്താ അട്ത്ത മാസക്കായിട്ട് പോവും.
ആഹ് ആഹ് ഗൾഫ് പോവാ?
അല്ല നാട്ടിലന്നെ ഗൾഫി പോവൂല. ഇജ്ജല്ലേ കക്കൂനെ ഗൾഫണ് ഞാൻ കുറേ പറഞ്ഞീനി ഗൾഫ് പോവാനൊക്കെ
ഏഹ് അയ് ശരി.
കാക്കൂന് പേടിയ അവ്ട്ത്തെ അറബികളൊക്കെ എന്തേങ്കിലും ചെയ്യോന്നുള്ളൊരു പേടി. അത് ഇബട്ത്തെ എല്ലാർക്കും അങ്ങത്തെരു പേടിയാണ്.
പേടിയാണ് ആതാ ആടു ജീവിതൊക്കെ കണ്ടിലെ?
അതെ അതായിരിക്കും അതാണ് അങ്ങത്തക്കെ കണ്ട അറ ബികളെന്തോ വല്ല്യൊരു ഒര് ഭൂതത്തെ പോലാ ഓലൊക്കെ കാണ് ണത്
ആഹ് ശരിണ് ചെല ചെല അറബികളങ്ങനെ ഇണ്ടേനു പറഞ്ഞ്ട്ടും കാര്യല്ല ഉം ഇണ്ടേ ക ഉം- ഓര് അമ്മളെ പറ്റിക്കും ഉം ഉം. എങ്ങനെ അപ്പ അതലെ ആ ജീവിതത്തിലൊക്കെ അതാ അങ്ങനെയല്ലേ ഇപ്പ വന്നക്ക്‌ണത്റിയെ
അതയിന് അന്നത്തെ കാലത്ത് അങ്ങനെല്ല അന്ന് പറ്ഞ്ഞാ അമ്മള്
ഉം ശരിയാണ് അങ്ങന അങ്ങനേണ് ഓര്ക്ക്‌ ഒന്നും അറീ ലല്ലോ ഒരു ഫോണും കൂടി ഇല്ലല്ലോ അന്നത്തെ
ഒര് ഫോണും പോലുല്ല ഇഞ്ഞ്പ്പോ അരെ സഹായിക്കാനും ആരുല്ല അന്നത്തെ കാലത്തെ പോലെ ഇന്നൊക്കെ സോഷ്യൽ മീഡിയേല് എന്ത്ട്ടാലും ആൾക്കാര് സഹായിക്കാനല്ലേ
ആഹ്
അതനെ റഹീമൊക്കെ നാപത്തെട്ട് കോടിയൊക്കെ കിട്ടാറ്ഞ്ഞാലെ ഉം അതനെ മൂന്നര കോടി ജനങ്ങൾ മ്മളെ കേരളത്തില് ആകൊള്ളു. ഈ കോടില് മുപ്പത്താറ് കോടി കിട്ടണണ്ടെങ്കിൽ റഹീമിന് ക്കെ നാല്പത്തെട്ട് കോടി കിട്ടണങ്കിലെ അതാണ് കേരളം അതാണ് ഒന്നിക്കും.
ആഹ് ആഹ് ശരിയാണ്.
ശരിയാണ്
ഉം ഏഹ് ഏതിന് ഏത് പ്രതിസന്ധിയിലും ഉണ്ടാവും. ഒപ്പം ഉം ഉം ആഹ് ഇണ്ടാവും.
കൊറച്ച് കണ്ണിച്ചോരള്ളെ ആളുകള് മ്മള് മലയാളിസല്ലെള്ളൂ
അഅ് പറിണേക്കാ
മലയാളിസ് ഉം പിന്നെ വേറെന്തക്കെ പറയു. എത്ര കുട്ടിയളാ ഇങ്ങക്ക്‌?
ഇന്ക് മൂന്ന് കുട്ടിയാള്.
എ ഒന്ന് ഉം പഠിക്കാണ് ഒന്ന് എട്ടാക്ലാസ്സിലാണ്. പിന്നെ വെൽത് രണ്ടാമത്ത്. മൂന്നാം ക്ലാസില രണ്ടാം ക്ലാസ്സില് മൂന്നാം ക്ലാസ്സിലെത്തിട്ടില്ല രണ്ടാം ക്ലാസ്സിലാണ്.
ആഹ് ചെറ്ത്
ചെർതിന് മൂന്ന് വയസ്സ്.
മൂന്ന് വയസ്സ്ലേ?
ഉം ഉം.. കൊഴപ്പൊന്നുംല്ല അങ്ങനെ അങ്ങനെ പോന്നുണ്ട് ഉപ്പച്ചിവന്നോ ഉം..
പിന്നെ എന്തൊക്കെയാ വേറെ അവിടെ എന്തൊക്കെയാ ഉള്ളെ പറ്റിയ സ്ഥലങ്ങളൊക്കെ കാണാന്
ഇവിടെ ആഹ് ഇവിടെ അങ്ങനത്തെ പ്രത്യേകിച്ചുള്ള ച സ്ഥലങ്ങളൊന്നും ഇല്ല ഇവിടുന്ന് കൊറച്ചാട് പോണം പിന്നെ സ്ഥലങ്ങളൊക്കെ കാണേണം എന്നുണ്ടെങ്കില് അങ്ങനത്തൊരു അറ്റ്മോസ്ഫിയർ അല്ല ഇവിടെ ഉമ് കൊറച്ചിയാള് പോയാലേമ്മക്ക് ക്ക് ഉം പാടൊക്കെ ഉണ്ട് അപ്പുറത്ത് കൊറച്ച് അപ്പുറത്ത് അങ്ങനെയൊക്കെ ഉണ്ട്. ആഹ് ഉം പക്ഷെ ഞമ്മള് ഉം ഒ ഏഹ് ദൂ ദൂരെ ഉം ആഹ് അതെ
ആഹ് ഞമ്മളെ ഞമ്മക്ക് അറിയ ഒര് സാധനവും ഇല്ലാതാണ്
ആഹ് ശരിയാണ്
പിന്നെ എതെങ്കിലും
ഇപ്പൊ പാടങ്ങളും ഒക്കെ നെ നെകത്താണല്ലോ
നെകത്താണ് വീടക്കരക്കന്നെ
ബാട് ആഹ് അതന്നെ ആഹ് ശരിയാണ്.
അല്ലാ ഞമ്മള് പ ശരിയാണ് ഇപ്പ കാട്ടിന്റെ സ്ഥലം വേണ്ട എടുക്കാന്
അവിടെ പോഴയക്ക ഉള്ള എരിയെ
ആഹ് ഞങ്ങളിവിടെ പോയല്ല ഏരിയാണ് ഞങ്ങ തൊട്ടടുത്ത് തന്നെ പോയ പോയ വക്കത്താണ് ഞങ്ങള് താമസ
ആഹ് ആഹ് അയ്ശരി ഇവിടെ പോയ ഇല്ല ഇവിടെ കൊറച്ച് അങ്ങോട്ട് പോണം പുഴക്കാ പുഴേന്റെ അടുത്തും ഉം
ഉം ഇവിടെ പോവണ്ട ഇവിടെ തൊട്ടടുത്ത് ഞങ്ങള് തിരുമ്പലും കുളിച്ചിലൊക്കെ ഇടക്കിടക്ക് പോയന്നോ
തന്നെ ആഹ് നല്ല രസാണല്ലോ അപ്പൊ
രസമാണ് തിരുമ്പനോക്കെ നല്ല സുഖാവലു ബാനു പിന്നെ റിസ് എന്താനറിയോ കൊണ്ടുവരുന്നത് റിസ്ക്ക ആണ്
ആഹ് അല്ല വെള്ളം കേയറുന്ന ഏരിയെ
വെള്ള പിന്നെ അങ്ങനെ കേറുല്ല കാരണം ഞങ്ങള് കൊറച്ച് ഉയരത്തിലുള്ള സ്ഥലാണ്.
ആഹ്
പക്ഷേ കയറൂല എന്ന് പറയാൻ പറ്റില്ല നല്ല രണ്ടായിരത്തി പതിനെട്ട് പോലത്തെ വെള്ളപ്പൊ ക്കെണ്ടാവണെങ്കിൽ എന്താലും കേറും
കേറുംല്ലേ ആഹ് ആഹ്
ആഹ് അതാണ് പേടി അങ്ങനെ അങ്ങനെ ആവുമ്പോളാണ് പേടിയറിയാ
അതാണ് പേടി പക്ഷെ പിന്നെ അര് ഇപ്പ വീട് ന്റെ അടുത്ത് തന്നെ ഉയരല്ലാത്ത സ്ഥലങ്ങള ഉണ്ട് പോയണ്ടെ അടുത്ത് അല്ലാത്ത സ്ഥലങ്ങള്
ആഹ്
അതൊക്കെ വെള്ളം കേറി മുങ്ങിട്ടും
ആഹ്
പൊറത്തോട്ട് മൂങ്ങുല്ല ഞങ്ങടെ അങ്ങനെ മുങ്ങുല ഞങ്ങടെ അങ്ങനെ അത്ര ഉയരത്തിലാ
ഇപ്പ ഉയരത്തിലാണ് ആഹ് ആഹ് മ മല മല മല പ്രദേശം മലൊക്കെ അടുത്തുണ്ടോ
ആഹ് മലക്കടു
ആഹ് ആന ആനക്ക് വരുവോ
ആനൊന്നും വരൂല പന്നിണ്ട് പന്നി
പന്നിണ്ട്ല്ലേ പന്നിടികൂടെക്കെ ഉണ്ട് മയിലുണ്ടല്ലോ മയിൽ ല് ഞങ്ങടെ മുറ്റത്ത് കൂടെ ഇങ്ങനെ നടക്കും മോളിൽ കൂടെ ആയിട്ടും അങ്ങനെയൊക്കെ വരും.
ആൺമയിലാ
രണ്ടുംണ്ട് എല്ലാരു ഉണ്ട് അന്റെ കുട്ടികള് അടക്കം എല്ലാരും ഉണ്ട് ഇവിടെ
ഓ നല്ല ഭംഗിയായിരിക്കുലേ അപ്പൊ
ആഹ് ഒരുതി കൂടെ ഇങ്ങനെ നടക്കണാണ ഈ തൊടൂ കൂടെക്കെ
ഇതിലെ പൊഉട്ടോ ആൺമലാണ് പക്ഷെ ആൺമ ല ആൺമയ്ലല്ല പെൺമയ്ൽ പെണ് മയിലിനെ കാണാന് രസല്ലല്ലോ
ആഹ് ആഹ് ശരിയാണ് ആ ആൺമയ്ലിനെ കാണാനാ രസം അപ്പീലിയൊക്കെ വിടർത്തി ആഹ്
അതാണ് അതൊരു ഭംഗിണ്ടാഉ ക്ഷ ഇതിനാണ് പെൺമൈല് ആൺമയ്ൽ പോകൂല പെൺമയ്ല് ഇഷ്ടംപോലെണ്ടാവും
ആഹ് ആഹ് ആഹ് ശരി അങ്ങനെ ഏഹ് എഹ് രസാണ്ല്ലേ കാൺന്നതൊക്കെ
രസാണ്
ഉം പിന്നെ
പിന്നെ
പിന്നെന്തൊക്കെ ഏഹ് എന്ത ഇപ്പൊ വാടക വാടകക്കല്ലേ നിക്ണർഞ്ഞത്
ല്ല ഞങ്ങള് സ്വന്തവീട ഹസ്ബൻഡിന്റെ ഹസ്ബൻഡാണ് ചെറിയ മോന്
ആഹ്
അപ്പൊ ഞങ്ങള് തറവാട് വീട്ടിലെന്നെ ഞാൻ നിക്കുന്ന എന്റെ ബന്റിന്റെ മ്മി ബാപ്പി മര്ച്ണ്
ആയിരിച്ക്കണോ ആഹ് തറവാാട്ടിലയിങ്ങണ്ട് അങ്ങനേണ് ല്ലേ ഉം ഉം ആഹ് അത് എങ്ങനെ സാധാ ഇപ്പോ വാർപ്പാക്കിണോ
ഉം ഒക്ക ഓ ടാ ഇ ഞ്ഞിപ്പ ഞങക്ക് എടുക്കണം വേണ്ടിട്ട് പൊളി ച്ചിട്ട് ട്ക്കാനേ പറ്റുള്ളൂകാരണം പയേവീടാ
ആഹ് ആഹ് അഹ് ശരി ഉം ഉം
പഞ്ചായത്ത്ക് കെയ്ത്യോട്ത്ണ് കിട്ടുമ്പോ അപ്പൊ എടുക്കണംന്ന് വിചാരിക്ണ്ട്
ആഹ് പഞ്ചായത്ക്കൊ
ഉം
ഉം
ഇൻക് നടക്കൂള നമ്മുക്കൊന്ന കൂലിപ്പണിക്കാരല്ലേ അപ്പൊ അതുകൊണ്ട അങ്ങനെയൊക്കെയാണ്
ആഹ് അങ്ങനെ പോണ് ണ്ട്ല്ലേ ഇതും ഈ ജി ഇതും പോണ്ടേ മരുന്ന് എന്തെലും കുടിക്ണ് ണ്ടോ?
ഇല്ല ഞാനോ ഇല്ല
ഏഹ് അല്ല മക്കൾസിന് മക്കള് ണ്ടാവാ
ഇല്ല കാൺച്ചണം
ആഹ് ആഹ്
പിന്നെ ണൊക്കെ ആഭോഷനായി പോവാണ് അതോണ്ടാണ് പ്രശ്നം
ആണോ
ഉം നോക്ക അയിന് കാണിച്ണ ഡോക്ടറെ
ആഹ് ആഹ് ഉണ്ടാവ പോവ അങ്ങനെല്ലേ ഇൻക്ക് കൊറെ പോയിക്ണങ്ങനെ
തന്നെ അൻകെത്രണ്ണ പോയേ
ഇൻക് ഇപ്പൊ ശരിക്കും പറയാണെങ്കി ഒരു എട്ടാമത്തെ കുട്ടിയ്ക്കാരം ഇഞ്ഞ് ണ്ടാവാണെങ്കില് ആഹ് നല്ല ക്കെ മൂന്നെണ്ണള്ളൊല്ലോ ഇപ്പം ണ്ടായിക്ണ് ബാക്കിയൊക്ക അബോഷൻ ആയിങാണ്ടും ഡി എൻ സി എയ്ത്കാണ്ടൊ ക്ക അങ്ങനെ ഇതാക്കിക്കാണ് ഉം
അപ്പൊ നാലണ്ണം പോയിണ്ടാഉലെ ങ്ങള്തപ്പം
ആഹ് ഒന്ന് ഫസ്റ്റത്തെ കുട്ടി ഇതേമാർക്ക് വയറ്റിന്റുള്ള്ന്ന് മരിച്ക്കാണ്
ഓഹ്
അത് കഴിഞ്ങ്ങാണ്ട് പിന്നെ രണ്ടാമത് ത്തത് പിന്നെ പ്രസവ് ആ നോർമലാ ആയി പ്രസവിച്ചു അ കഴിഞ്ക്കാണ്ട് അതിന്ററെതാ. താഴെ ഉണ്ടായത് ഇതേമാർക്ക് ഡി എൻ സി ചെയ്യേണ്ടി വന്നു അത് പറ്റൂല പറഞ്ഞപ്പോ അന്ന് എനിക്ക് റൂ റുബെല്ല ഇണ്ടായി റുബല്ല ഉണ്ടാവാൻ പറ്റൂലല്ലോ ഇനിക്ക്. എനിക്ക് ഉണ്ടായാല എന്താ രൂപല്ല ഉണ്ടായാല എന്താറി യോ നമുക്ക് വയ്യറ്റിലിൽ ഉണ്ടാവുബോ ഉണ്ടാവും ഓലക്ക് എന്തെങ്കിലും അംഗവൈകല്യങ്ങളൊക്കെ ഉണ്ടാവും പറിം അയ് നൂ- ക്ക് തൊണ്ണൂറ് ശതമാനം ഉണ്ടാവന്ന് പറയണ് അപ്പൊ പിന്നെ നമ്മള് അങ്ങനത്തെ ഒരു കുട്ടീനെ നമ്മുക്ക് കിട്ടീട്ട് കാര്യ ഇല്ലല്ലോ. അപ്പൊ പിന്നെ അതെ അതെ അതെ അപ്പൊ ഞമ്മള് ഞമ്മളിപ്പോ പോ ഭൂമിക്ക് ഇറങ്ങിയിട്ടില്ലല്ലോ കുട്ടി കണ്ടിട്ടുംല്ലല്ലോ അപ്പൊ അങ്ങനെ ആ പോഷന്. ആക്കന്ന് പറഞ്ഞ പയിക്കോട്ടെന്ന് പറഞ്
അതെ അതെ എന്റെ പിന്നെ അങ്ങനെ തണ്ണാലെ ആ ഭോർഷണായി പോവ ഒന്നാം ല്ല. തീർക്കാനിട്ടാണ്ണ് രണ്ടാമത്തും മൂന്നാമത്തെ എന്തറ എന്തങ്കിലും ജനറ്റിക്കൽ ഇഷ്യൂ ഉണ്ടോ ഇനി എന്തെങ്കിലും.
ആ എന്തേ ഇണ്ടായപ്പോ റസ്റ്റ് എടുത്തില്ല.
ഒന്നാമത്തെ ഇന്റെ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റത്തെ മാസം ഉണ്ടായിനി
ആഹ് ആങ്ങനെ
അപ്പ എന്താെ നമ്മള് കല്യാണം കിഞ്ഞാൽ ഉടന്നെ ഇവിടെ തന്നെ നിക്കണം അപ്പ നമ്മള്.
ആഹ് ആ ആഹ് അതെ അതെ ആഹ്
അപ്പൊ അങ്ങനെ പോയതാണ് ഒന്നാമത്തെ ഒന്നാമത്തെ പോയത് സെരിക്കോ സങ്കടംട്ടോ രണ്ടാമത്തെ മൂന്നാമത്തെ. ഇ ഒന്നും വളർത്തക്കാതെ പോയതാണ് അത് റസ്റ്റ് എടുത്തിട്ടും ഒന്നും ആവാതെ പോയതാണ്.
ആഹ് ആഹ്
ഇൻഷാ അള്ളാ ഡോക്ടറെ കാണിക്കണം.
ആഹ് ഡോക്ടർ നല്ല ഡോക്ടർ ഉണ്ട്ന്നുണ്ടെങ്കി കാണിച്ചാല് ചിലപ്പോ പെട്ടെന്ന്. അയിനില്ല സൂചിയൊക്കെ ഉണ്ട് ഇപ്പളേയ് പോവാതൊക്കാൻ വാണ്ടിയുള്ളത്.
എന്താ അറിയില്ല ഇഞ്ഞ് പ്രശ്നം എന്താന്നൊക്കെ അറയണം അയ്ന്
ആഹ് ഉം നല്ല ഡോക്ടർ ഒക്കെ ഉണ്ടാവും എവിടലൊക്കെ നല്ല ഡോക് ഉണ്ടെന്നുണ്ടെങ്കി അവിടെൊക്കെ കാണിച്ച്ങ്ങാണ്ട് സൂചി ഉണ്ടാവും സൂചി വെക്കും ഓര് പോവാ അത് ഇനിക്ക് പിന്നെ തീനൊക്കെ അങ്ങനെ വെച്ചിട്ട്. ണ് സൂചി വെച്ചക്കയാണ് പോവതെക്കാന്
ആ
ഒന്നും ആവാതെ നിക്കാനേയ് മറ്റേത് അലസി പോവും ഉം അലസിപോവും അപ്പൊ അത ഒനും വരാതെനിക്കാന് എന്നാ ശരിട്ടെ
ആഹ്
ബാങ്ക് കൊടുക്കാനും ആയി ഉം ആയ് ശരി.